എന്താ വിളിച്ചേ
പിന്നെ നിങ്ങളാ നമ്മളെ നിങ്ങളെ തോട്ടത്തിന്റെ മുമ്പിലുള്ള വീട്ടാരാണ് പിന്നെ വിളി ച്ചത് നിങ്ങ ഇപ്പടത്തൊന്നും അവിടെക്ക് വന്ന് നോക്കിയിട്ടില്ലന്ന് മനസ്സിലാവണ്ട് വന്ന് നോക്കിട്ടില്ലല്ലേ ഇവിടെ ആകെ കാട് പൊന്തിട്ട് ആ ആ അതന്നെ പ്രശ്നം ഇവിടെ ആകെ കാട് പൊന്തിട്ട്
ആ
കാടും അതുപോലെ ചെടികളെല്ലാം പൊന്തി ഇപ്പോ ഒരു മനുഷ്യന്റെ ഹൈറ്റ് വല്പത്തോളം അയക്കണ ഉരത്തോളം അയ്ക്ക്ന് കാടും മ്പോന്തൊക്കെ അതപ്പോ ഞങ്ങൾക്ക് വലിയ ശല്യാണ് അപ്പൊ നിങ്ങളെന്തെലും ഒരു പെട്ടെന്ന് എന്തെലും ചെയ്യണം ഇപ്പത്
ആഹ് കാരണം ഞാനിപ്പോ കൊറച്ചായിട്ട് ഇവിടെ നാട്ടില് ഉണ്ടായിരുന്നില്ല അതാണ് എനിക്ക് അവിടെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാന് സമയം കിട്ടായതൊണ്ട് ഏഹ് പിന്നെ എന്താ
ന്തരം ഇങ്ങനെ അറിയിക്കുന്നുണ്ടായിരുന്നു
ആഹ് ആഹ് എനിക്ക് അവര് പിന്നെ എന്നോട് അറിയിക്കണില്ല അതാ പ്രശ്നം ഞാൻ അറിയണില്ല അവിടുത്തെ കാര്യങ്ങളൊന്നും അല്ലാതെ ഏഹ്
അവരെ കാണുമ്പോളൊക്കെ അവരെ കാണുമ്പോളൊക്കെ ഞാൻ അങ്ങാടീന്നും മറ്റും എവിടുന്നെലും കാണുമ്പോഴൊക്കെ ഈ കാര്യംങ്ങനെ പറയും ഇപ്പൊ ഞമ്മക്ക് ഭയല്ലേ ആഹ്
പിന്നെ അവരോട് പറഞ്ഞിട്ട് കാര്യല്ല കാരണം കുറച്ച് മുന്നേ ഞങ്ങൾ തർക്കം ഉണ്ടായിരുന്നു ഇങ്ങനെ സ്ഥലത്തിന് കാരണത്തിന് നമ്മള് എന്താ സ്വത്തൊക്കെ വിഹിതം നൽകുവാലോ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ സ്വത്ത് സ്വത്ത് വിഹിതം നൽക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും വീട്ടിൽ ഒരുമിച്ച് കൂടി അങ്ങനെ എന്താ വിഹിതം നൽകുന്ന സമയത്ത് എന്താ ഈ സ്ഥലത്തിന് വേണ്ടിയെങ്ങാട്ട് ഇപ്പ നിങ്ങളുടെ ബേക്കിലുള്ള സ്ഥല ത്തിന് വേണ്ടിയെങ്ങാണ്ട് എന്തായി ഞങ്ങള് എന്താ തർക്കുണ്ടായി അവിടെ നല്ലോ തർക്കുണ്ടായി ഏഹ് അങ്ങനെ ഞങ്ങള് തെറ്റി പിരിഞ്ഞതാണ് അതിന് ശേഷം ഞങ്ങള് ഒന്നും മിടി ട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല
ആഹ് അപ്പൊ അവര് അതന്നെ കാര്യം വലിയ കാര്യത്തിൽ എടുക്കാത്തല്ലേ ഞാൻ പറയുന്ന കാര്യത്തിൽ എടുക്കുന്നില്ല നിങ്ങൾക്ക് അറിയിച്ചു തരണില്ലല്ലേ അപ്പ അതോടെ ഞങ്ങക്ക് ഒരു ബുദ്ധിമുട്ടായി കോട്ടെ എഴുതിട്ടേക്ക അങ്ങനെ ഇതാക്ക് കാട്ട അപ്പോ ഓലിക്ക് പറഞ്ഞാൽ മതി നിങ്ങക്ക് ബന്തല്ലന്ന് അപ്പ ഞങ്ങൾ ഓലും പറഞ്ഞിട്ടില്ല ഞങ്ങളോട്
ആഹ് കാരണം ഇപ്പോ എന്താ ഇപ്പൊ ഈ സ്വത്ത് ത്തിന് വേണ്ടിയെങ്ങാണ്ട് തർക്കം കൂടണ സമയമാണല്ലോ അതികം എന്താ പെരക്കാരും എത്ര സൗഹൃദം തമ്മിലുണ്ടെങ്കി തും സ്വത്തിന്റെ കാര്യം വന്നഴിഞ്ഞ എല്ലാരും തർക്കക്കണം ആക തല്ലും പിടിയക്കണ്. അതുകൊണ്ടാണ്. പിന്നെ ങ്ങക്ക് അത്തര് നല്ല ബുദ്ധിമുട്ടുണ്ടോ?
നല്ല ബുദ്ധിട്ടുണ്ട്. അ ഞങ്ങക്ക് ഞങ്ങപ്പോ ഈ മാനുവക്കാലൊക്കെ ആ നല്ല പേടിയാണ് കാരണം രാത് അത്ര ഈ വിദ്യാലയത്തിക്കും ഇതിർക്കും പോണ കുട്ടികളും ഉണ്ട്. പോലിപ്പോ വയ അതിന്റെ സൈ ക്കൂടാണല്ലോ അപ്പൊ ഈ ഇയ ജന്തുക്കളും മറ്റു ജന്തുക്കളൊക്കെ ഭയങ്കര പേടിയാണ്. ഞങ്ങള ആരും കൂടെ പോവല കുട്ടികൾക്കൊപ്പേ ഇക്കികൊക്കെ പോണങ്കി
കാരണം ആ അത് മനസ്സിലായി. അെ ബുദ്ധിമുട്ടക്കറിയ കാരണം ഇപ്പൊ കുറെ കുട്ടികള്ന്താണ് ഈ പാമ്പൊക്കെ കടിച്ച്ങ്ങാണ്ട് മരണ ണ്ട് അതൊക്കെ ഭയപ്പെട്ടിട്ട് നിങ്ങള് പറയണ് മനസ്സിലായി അല്ലമ്മള് പെ എന്ന് നീക്കം ചെയ്യും. ഏ ഏമാ നിങ്ങ‌ജ് ബന്ത ബന്ദു ടുവേണ്ട കാര്യല്ല. ഏ അതൊണ്ടാണ്.
പിന്നെ അവിടെ ഇതേമായി തന്നെ അവിടെ ഒരു കെണാറുംണ്ടല്ലോല്ലേ. അതോ ആതോട്ടത്തില് പൊട്ടക്കെണറ് ആഹ് ആഹ് അത് ഈ കുട്ടികള് ഗ്രൗണ്ട് അതിന് അതുപോലെ ഒരു കളിക്കളം അയിന്റെ അപ്പുറത്ത്ണ്ടല്ലല്ലേ കുറച്ചപ്പുറത്ത്.
ആഹ് ആഹ്.
ഓര് ബാറ്റ് കളി കളിച്ച്മ്പളേ ഇ പന്ത് അവ ഇത്തേക്ക് വരുമ്പോ വെരലുണ്ട് അപ്പൊ ഞാൻ തടയലാണ് അവരെ
ആഹ് അത് അത് നിങ്ങൾ തടഞ്ഞ് ട്ട് നല്ല കാര്യാണ്. കാരണം അതിന് ചുറ്റും ഇപ്പ നമ്മള് വെയിലൊന്നും കിട്ടിട്ടില്ല ഏഹ് നമ്മുടെ ഭട്ട ഗ്രൗണ്ടിലൊന്നും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഏഹ് പിന്നെ അവിടെ കാട പിടിച്ചടക്കന്നോണ്ട് അത് പെട്ടന്ന് അറിയാനും സാധിക്കൂല്ല
ഉം
അതങ് തടഞ്ഞെഎന്തേ റ്റോം നല്ല കാര്യയിരുന്നു നമുക്ക് ഇനി കുറച്ച്ടെ വെയിലികെട്ടണംമെന്ന് കര്തിക്കുണു ഒക്കെ റെഡിയക്കണം അവിടെ ഇനി ആരണ്ട് വീട് പണിയാ ഉദ്ദേശിക്കുന്ന്ണ്ട്
വീട് ആഹ് നമ്മക്കൊരു അൽവാസി ആവുത് നല്ല കാര്യാണ്
ആഹ് നമുക്കരു അ അയൽവാസി ആമ്പോ അത്രേം നല്ല കാര്യാണ്ടേ അപ്പോ അപ്പൊ മ്മള സൗഹൃദത്തോടെ കൈയ സൗഹൃത്തോടെ കയ്യേണ്ടം എന്ന്ണ്ട് അതുകൊണ്ടാണ് അപ്പൊ നമ്മളറിയാത്തോടെ നമ്മള് ഇതുവരെ നീക്കം ചെയ്യാന്നെ ഏഹ് അങ്ങനെ ബന്ധുക്കള കാര്യ ന്റ മ്മ അങ്ങനെയാണ് ഓയപ്പോ നമ്മളെ ശത്രുക്കളായിട്ട കാണ അപ്പൊ ഉം ഈ ഒരു സ്ഥലത്തി ശരിയും
ഉം നമ്മള് കയ്യന്ന് വരു മാ ഇപ്പോങ്ങളെ നാ ഇപ്പ നാട്ടിലില്ലല്ലോ
ഇല്ല ഇല്ലെ ഞാൻ നാട്ടിലില്ല കാർണം ഞന് ജോലി ആവശ്യത്തിന് മറ്റു വിദേശ് ത്താണ് എണം എന്താ എന്താ വിദേശ്ത്ത് ഞാൻ ജോലി ചെയ്യാണ് അവിടെ നിക്കല്. ഞാൻ വീട്ടിലെനിക്ക് ഒരു വീടില്ല അവിടെ നാട്ടിലെനിക്കൊരു വീ ടില്ല ഏഹ് അപ്പൊ ഞാന് എന്താ വിദേശത്ത് എനിക്ക് അവിടന്ന് വീട് എന്റെ എല്ലാ ജോലിയും എന്റെ കുടുംബം ഒക്കെ അവിടെയാണ് ഏ അപ്പൊ അതൊരു എന്താ എന്താ പ്രശ്നാണ്
അന്നാ ഒരു കാര്യം ചെയ്താൽ മതി ഇ ഞാൻ ഏൽപ്പിക്കാ എനിക്ക് സ്ഥിരമായി വെട്ടു തരുന്ന ആൾ ണ്ട് ഇങ്ങനെ പുല്ല് വെട്ടുന്ന ആളുകളുണ്ട് ഞാൻ അവരെ ഏൽപ്പിക്കാം നിങ്ങള് ബാക്കിയെന്തേലും അയിന് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നാ മതി ആ
പിന്നെ എന്താ ഇഞ്ചിയില് ഒരു ഇരുപത്തിയാറ്ുപ്യ എഴുത കൊണ്ട് കേട്ടോ ഞര ഇവിടെ പറഞ്ഞതാണ് ഏ ആഹ അത് എെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞോളൂ
ആഹ ഇപ്പ ഞാൻ പറഞ്ഞത് പോതെ ഞാനൻ ഏൽപ്പിക്കാ ഇവിടെ നമ്മ സ്ഥിരംട്ടടു നി അ ചെയ്തു തന്നാ മതി
ഉം ആഹ് ആ് അ ചെയ്തരാ
ആഹ് ഞാനിവിടെ
ഇല്ല ഇല്ല ഇല്ല അത്ങ്ങളെ ഏൽപ്പിച്ച മതി കാരണം അപ്പോൊ ബന്ധുക്കോട് വേണ്ട കാര്യമല്ല വേട നല്ല ഇങ്ങെ തന്നെ കഴിക്കാറ ക്ഷീണാണ് കാരണം അതിനല്ല പണം എത്തണാണെങ്കിൽ ഞാൻ അയച്ച തരാം ഏ ഇടെെ മെട്ടന്ന് ആ കാടൊക്കെ ഒന്ന് വെട്ടി അതേപോലെ തന്നെ അതിരു എന്താ അതിർത്തി നിങ്ങൾ പണിയ കൊണ്ടു ആ കിണറിനെ
പിന്നെ വേലി എന്തെങ്കും ക അ അ
വരെ നമുക്ക് ഇ ബു വേണ്ട ണ്ട ഞാൻ വീട് പണിയല്ലേ ഇ സാധകങ്ങം വഞ്ഞിട്ടണമെങ്കിലും എന്താ വാഹനൊക്ക ഉള്ളിക്കാരണെങ്കിലിൽ ഇ നമ്മള് അയറ്റ് വേറെ വയ്യുണ്ടാക്കും
ആ ആ അല്ല നിങ്ങ പിന്നീ ഈ അടുത്ത് വരുന്നുണ്ടോ
ആ നിങ്ങിപ്പോ ഈ അടുത്ത് പറഞ്ഞാ ഒരു രണ്ട് മാസം ഒന്നും ഇതായിട്ടില്ലല്ലോ ഒന്ന ഡേറ്റ് ഇല്ല ഉദ്ദേശിച്ചിട്ട് ഇല്ല ഇപ്പൊ വരാ ഞങ്ങിപ്പോ വീടൊക്കെ തന്നെ ഉണ്ടാക്കിയൊക്കെ പണി കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് വരാ നിരുന്നീട്ടാണ്
ഇങ്ങനത്തെ എന്തെങ്കിലും ആക സഹായിക്ക ചെയ്യയാണെങ്കിൽേ നാട്ടില് നിങ്ങള് തിരക്കായ അവിടെ തിരക്കായുണ്ടേ എന്തെങ്കിലുമൊക്കെ ഇന്നോട് അറിയിച്ചാൽ മതി ഇങ്ങനെ ചെയ്യണ്ടൊക്കെ അതിനോട് ബന്ധപ്പെട്ട് നമ്മക്ക് ഇപ്പോ പ്രയാസുള്ള കാര്യല്ല നാട്ടിൽ തന്നെ അല്ലേ പിന്നെ കട നടാടത്തി പോയത കൊണ്ട് എനിക്ക് വലിയ വേറെ പ്രയാസം ഒന്നും തിരക്ക നക്കൊന്നണ്ടാവില്ല
അതെയ അതെ അതെ അതെ അത് ആ അതുകൊണ്ട് അറിയിക്കണ അറിയിക്കണം കാരണം എനിക്കി കുറെേ ആവശ്യങ്ങൾ വരാണ്ട് ഏ കാരണംഎനിക്ക് വീട് പണി വരുമ്പോ തന്നെ ഇത്രയും ഒരു ആാവശ്യം ഉണ്ടാവും വീട് പണിയാകുമ്പോ ഏ പിന്നെ നിങ്ങ ആ പറയും പറയും
പിന്നെങ്ങള ഇപ്പേ ഒരു ഒരാഴ്ചണ്ടൊക്കെ ഇത് ഞാൻ വെട്ടി ആളൊക്കെ ഇട്ടി വെട്ടുകയാണെങ്കിലേ ഇവിടെ ഒരു രണ്ട വീട അപ്പുറത്തുള്ളരു ചെറിയ കുടുംബക്കാരാണ് ഓലക്ക് ഓരോ വീട്ടില് കല്യാണം നടക്കണ്ടണ്ട് പക്ഷെ ഇങ്ങനെ പന്തല്ടണ്ട ആവശ്യത്തിനൊന്നരു സ്ഥലം ഓലെ മുറ്റവും ബാക്ക് ഭാഗം ആയിട്ടൊന്നുംഇ ല്ല അപ്പൊ ഇവിടെന്ന് ചോദിച്ചിരരുന്നു ഇതിനെ പറ്റി റ്റി നമുക്ക് അവി
അത അവർക്ക് ആ ഭക്ഷണം വിളമ്പാൻ വേണ്ടി കാണുള്ള സ്ഥലം അല്ലേ ആ ഓല വീട് ചെറിയ എന്താ മുറ്റം കുറവായതത് കൊണ്ട് ഭക്ഷണം വി ളമ്പൻ സ്ഥലം ഇവിടെ ആക്കാൻ ആയിരിക്കില്ലേ ആ അത് ഞാൻ ശരിയാക്കാം കാരണം ന ഇങ്ങള് എത്രയും പെട്ട തന്നെ ആ ആരച്ച ണ്ടത് ഉ ചർ ഡേക്ക് അ എന്താ ഒക്കെ തയ്യാറായിക്കളി ഉ ക്കെ എന്താ വൃത്തിയാക്കിങ്ങാണ്ട് കാടുകളൊക്കെ വെട്ടി വൃത്തിയാക്കി അതൊക്കെ എന്താ തയ്യാറാക്കി വെച്ചുന്നാ അവർക്കും അതൊരു ഉപകാര ആകല്ലോ ഏ അവർക്ക് പിന്നെ അതിന് വേറെ അതിന് വേറരു എന്താ എടുത്തക്കാണ്ടണ്ട് അവിടെ എന്താ ഇപ്പൊ അ ആവശ്യമില്ലല്ലോ
ആ അതാണ്
ഇ ഇപ്പൊ കല്യാണ ഇപ്പോൾ നമ്മളെ വിവാഹത്തിന് പേര വീറ്റ് സ്ഥലം കാണും
ആ അവര് അവര് കൊറച്ച് പാവപ്പെട്ടവരാണേ അപ്പോ അതിന്റെ നമ്മളെ കാര്യങ്ങള് ചെയ്ത് കൊടുക്ക്ണത് നമ്മളെന്നേണ് ഒരു വേണ്ടപ്പെട്ട ഓലില് ആ കുട്ടിക്ക് ഉപ്പല്ല അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത്ടുക്ക്ണത് നമ്മളന്നേണ് ഇൻ്റേ നാട് കറി കൂടിയിട്ടാണ്
ആ അപ്പൊ ന്നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മുക്കും ചെയ്യാം എങ്ങനെ ലീവ്ണ്ടാകും പൈസൊക്കെ ആവശ്യം ണ്ടെങ്കിൽ പറഞ്ഞോണ്ടു എന്താ ആഭരണങ്ങൾക്കും അതുപോലെ
ആ ആ അതൊക്കെ ഞമ്മളിവിടെ കമ്മിറ്റിക്കാരും മറ്റു കൂട്ടർ അൽവാസി തിരു യോഗം കൂടി ഒറ്റക്ക് തീരുമാനിച്ചിട്ട് അയ്ന്പ്പരു കാര്യം എത്തീക്ക്ണ് അപ്പൊ അതിലെ യോഗത്തിനുണ്ടായൊരു അഭിപ്രായം നി നിങ്ങളെ സ് സ്ഥലത്തില് കാട് വെട്ടി ശരിയാക്കിയാ കൊയപ്പ പ്പ്ള്ള അവിടെ നമുക്ക് നടത്താൻ ന്നുള്ളത് ആ
ആ ഇല്ല ഇല്ല ഞമ്മക്കൊരു പ്രശ്ണുല്ല കാരണം ഒ ഒരു ഉപകാരം ചെയ്യല് അത് പ്രശ്നള്ള കാര്യല്ലാ ഏ അത് ഞമ്മക്ക് ഇപ്പം നമ്മൾ ഉപകാരം ചെയ്താലും നമുക്ക് അയ്ന്ല്ലെ എന്താ പ്രതിഫലം കിട്ടും. ഏഹ് എന്നാണ് ഞാൻ വിശ്വസിക്ണ ഒരാളാണ്. ആഹ് ആഹ് ഞമ്മളിപ്പോ നമുക്ക് വേറൊന്നും കഴിഞ്ഞില്ലേലും അതേലും കയ്യ്ണ്ടല്ലോ. ഇനിയിപ്പം പൈസേണ് പൈസ വല്ല ആവശ്യ പറഞ്ഞോളൊണ്ടു. എന്റെ എത്തിക്ക്ണ അ എ എന്താ. പള്ളിക്കാട്
ആഹ് അതെന്തായും ആവശ്യണ്ടെങ്കി ചോയിക്കാ. ഇപ്പൊ അത്യാവശ്യ ഒന്നും ഇല്ല. ഇബടെ കാര്യങ്ങളൊക്കെ റ റെഡിയാണ്.
ആഹ്. പിന്നെ ഇജ്ജവ്ടെ വേറെന്തെലും ചെയ്യാണ്ട ത്ണ്ടോ?
വേറെപ്പ ആവശ്യങ്ങൾ പ്രത്യേകിച്ചൊന്നില്ല. ഏഹ് നിങ്ങക്ക് ഞ്ഞ് അവിടെ എന്തങ്കിലും വേറെ ഞമ്മളിം പരിപാടി കഴിഞ്ഞിട്ടേ എന്തെങ്കിലും വേറെപ്പ ചെയ്യണോ കൃഷി എന്തങ്കിലും ചെറുതായി നമ്മള് തുടങ്ങണോ. ഇവട നി സജ്ജമാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ കൃഷി ഞങ്ങള് വരുന്നവരെ
നീ ഞാൻ വേ നാട്ടിക്ക് വര്ന്നവരെ അവടെ കൃഷി നടത്ണേ നല്ലേ. അല്ലെ ആ വെർതെങ്ങനെ എ വേന്താ ഉപകാരല്ലാ നിക്കണ്ടേ. എന്നെച്ച അതന്നെ നല്ലത്. നമുക്ക് കൃഷി നടത്താനൊക്കെ ഉപകാരയിക്കണം. ഏഹ് അഉകൊണ്ട് എന്താ വേ നല്ലേ കൃഷിനീനടത്തിക്കോളീ.
ആഹ് ഞാനൊരു ഹ് ഞാ ഞമ്മക്കൊണ്ട് ചെറിയ കൃഷി പരിവാടിയൊക്കെ. അപ്പോ അയിന്റ ഈ വഴകളും തൊക്കെനെ മെയിനായിട്ട്.
ആഹ് ആഹ് ആഹ് ന്നാ ങ്ങക്ക് എന്താച്ചാ വെ
അഹ് ആഹ് ങ്ങേ കുടുംബൊക്കെ എവിടേ? ങ്ങളെ ഭാര്യയും കുട്ടികളൊക്കെ
എല്ലാരും ഇവടെ തന്നെ എന്റെറ പ്പം തന്നെ. വീട്ട അവ്ടെ ആരുല്ല. ആഹ് ന്നാ പിന്നെ മുക് അങ്ങനെ ചെയ്യാ. കാരണം എന്താ പ്പൊ ഞാനിപ്പോ കോർച്ച് തെരക്കിലാണ്. കാ ആ ജോലി എന്താവശ്യത്തിന് വേണ്ടി വേറെ സെൽത്തേക്ക് വന്നേക്കാണ്. അപ്പഴാ നിങ്ങളെ വിളിച്ചത്.
ആഹ് ന്നായിക്കോട്ടെ. ഞ്ഞി എന്തെങ്കിലു ആവശ്യണ്ടെങ്കി അറിയിക്ക.